ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആ ണ്ട് കേക്കുന്നുണ്ട്
ആ ഹലോ
ആ സുഖം
ആ സുഖായിട്ട് പോണു പിന്നെ നല്ല വെയിലൊക്കെയാണ് അപ്പം ദാ നല്ല ചൂടാണ്
ഹാ ആ ശരിയാണ്
ആ അതെ നല്ല ചൂടായിട്ടുണ്ടല്ലെ ഇപ്പോ ആതെ നാല് ദിവസം പ്പോ ആ നല്ല നല്ല വെയിലാ അവിടെ അങ്ങനെയാണോ
ആ ഇവിടെ അങ്ങനെ തന്നെയാണ് നാലുദിവസം നല്ല വെയിലാണ് ആ ഡ്രസ്സ് ഒക്കെ ഒണങ്ങാൻ അങ്ങനെ അല്ലല്ലല്ല ഡ്രസ്സ് ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനും നല്ല ഇതുണ്ട് ന്നെ ഇടയ്ക്ക് നല്ലതുമാണ്
വാഷിംഗ് മെഷീനിൽ ഇട്ട് ആ നല്ലതാ പക്ഷേ എന്താറിയോ പിന്നെ ഇതിപ്പം നമ്മള് ചൂടുകാലം ഇല്ലായിരുന്നോ അതുപോലൊരു പ്രതീതി ഏ പൊറത്തിലൊക്കെ ഞാനിപ്പൊന്ന് ആ ഇന്ന് മോളെ കാക്കിയുടുത്തു പോവാ ത്രയും ചൂട് വീട്ടിലെത്തിയപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു മോക്ക് സുഖയില്ലായിരുന്നു രണ്ടാമത്തോക്കെ ആ അത് തന്നെ വയറുവേദന ശർദ്ധിക്കായിട്ടേ ഓ ഇന്ന് മദ്രസയിലേക്ക് രാവിലെ പറ ഞ്ഞയച്ചപ്പോ അവള് പിന്നെ ഇങ്ങോട് വന്നതാ വ യ്യാന്ന് പറഞ്ഞിട്ട് രാവിലെ പോയപ്പളേ ശീണം ഇണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ ലീവ് ആക്കണ്ടല്ലോ എന്തേലും ഉണ്ടെ ജസ്റ്റ്‌ അവനോട് പറയല്ലേന്ന് പറഞ്ഞ് പറഞ്ഞയച്ചതായിരുന്നു.
ആ ആ ആ ഇപ്പം മഞ്ഞപ്പിത്തൊക്കെ എല്ലായിടത്തും ഉണ്ട്
ആ അതെ അങ്ങനെ പറഞ്ഞു മഞ്ഞപ്പിത്തണ്ട് ശരി അസുഖങ്ങളൊക്കെ പേടിയാണേ എന്താലും നോക്ക് ഹെ ഞാന് ആയുർവേദ കൊടുക്കാറ് അപ്പം അപ്പം എ നല്ല ഛർദി ഉണ്ടെങ്കിൽ ഒരു രണ്ടുപ്രാവശ്യം ഛർദ്ദിച്ചു പിന്നെ നല്ല കഞ്ഞിവെള്ളം ഒക്കെ കൊടുത്തു പിന്നെ മരുന്ന് കൊടുത്തപ്പോ നല്ല ഉറക്കിലാണ് അവൻ സുഖയില്ലെങ്കിൽ ഇന്ന് ഈവനിംഗ് കാണിക്കാൻ പോണം പിന്നെ മഞ്ഞപ്പിത്തത്തിന് ലെ അ അതെ മഞ്ഞപ്പി- ഇതക്കണ്ടായലെ മഞ്ഞപ്പിത്തത്തിന് നമ്മുക്ക് ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഛർദ്ദിക്കും ഉണ്ടാക്കും അല്ലേ
ആ ചർദ്ദി ഉണ്ടാവും വയറുവേദന ഇണ്ടാകും ആ വയറുവേദന ഇണ്ടാകും പിന്നെ ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടാകും പറയുന്ന കേൾക്കട്ടെ ഞാന് അങ്ങനെ ഉണ്ടായിട്ടില്ല ആർക്കും ഉണ്ടാവും വെണ്ടാ ഇല്ല ഉണ്ടായിട്ടില്ല ആ അടുത്ത വീട്ടിത്തെ
കഴിഞ്ഞ ഈ കൊല്ലം ഈയൊരു ടൈമില് ഇനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നെ ഉ ണ്ട അ ങ ആ ടൈമിൽ രണ്ടുമൂന്നു മാസം നമുക്ക് ഇതിന്റെ ത് എസ്ഡിപി കുറയുന്നത് വരെ നമ്മള് റസ്റ്റ് വേണമല്ലോ നോർമൽ ആകുന്നത് വരെ ഇ അപ്പ ഞാൻനാ അദ്യത്തെ ആഞ്ഞൂർ ഇക്കാര്യം ഞാൻ അറിഞ്ഞത് തന്നെ നല്ല കാര്യമാണ് പറഞ്ഞത് ഇതിനു മുന്നേ എനിക്ക് ഇതുപോലെളള ഒരു ലക്ഷണമില്ല ലക്ഷണം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞേക്കാം അതായത് ലക്ഷണങ്ങൾ ഒന്നും ഇല്ല ആ ര ലാസ്റ്റ് എനിക്ക് പുറത്തിലൂടെ അതായത് തീരെ വയ്യാത്ത ഒരു അവസ്ഥ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പഴക്ക് നമ്മൾ പ്രഗ്നൻസി ടൈം ഉണ്ടാകുമല്ലോ നമുക്ക് രാവിലെ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥ അതുപോലൊരു കേഴുക്ക് അപ്പേ ഞാനത് അത് ടെസ്റ്റ് ചെയ്തു അതല്ല എന്നിട്ട് പിന്നെ എ പിന്നെ ഇങ്ങനെ തോന്നെ മൂത്രത്തില് നല്ല ഓവർ മഞ്ഞപിന്നെ ചോപ്പ് കളർ ആയ പോലെ കയ്യിൽ ഒന്നുമില്ല കയ്യില് അങ്ങനെയൊന്നും മഞ്ഞ സ്പ്രെഡ് ആയിട്ടില്ല ട്ടൊന്നുല്ല പക്ഷെ പി അ ഞാന ടെസ്റ്റ് ചെയ്തു ഇവിടെ ലാബിൽ പോയപ്പോ ഓര് പറഞ്ഞ നിങ്ങള് ഇപ്പൊ ലോട്ത്തു ഉണ്ട്ന്ന് പറഞ്ഞപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് ഡോക്ടേഴ്സിനോട് നമ്മള് അങ്ങോട്ട് പറയണം മഞ്ഞപ്പി ടെസ്റ്റ് ചെയ്യാന്. ഏറെ കുറേ ഡോക്ടേഴ്സ് നമ്മോട് പറയണില്ല. ഞാനങ്ങട്ട് വന്നപ്പോ ടെസ്റ്റ് ചെയ്ത് നോക് ക്കിയപ്പോ എനിക്ക് ആയിരത്തിഅഞ്ഞൂറ് ന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് പിന്നെ അത് പിന്നെ എന്താറിയോ അതിന് ആ ഒരു ബുദ്ധിമുട്ടാ ഇപ്പ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്ന്നെല്ലാതെ പിന്നെ മഞ്ഞപ്പിത്തത്തിന് ഒരു ബുദ്ധിമുട്ട്നിക്കുണ്ടായില്ല ഫുഡോക്കെ നിയന്ത്രിച്ചിന്നെല്ലാതെ പി ന്നെ ചിലോരു പറ ഭയങ്കര ഛർദ്ദിയാകും തലവേദന നല്ല, ചെറിയ രീതിയിൽ ചൊറിച്ചില് ഇണ്ടായിരുന്നു. ട്ടോ ചൊർച്ചില് ഇങ്ങനെ ഇണ്ടായിരുന്നു പി പിന്നെ ആ മരുന്ന് കുടിച്ചന്റെഷം അ ത്ര ഇതായില്ല പിന്നെ പച്ചമരുന്ന്ണ്ടാവല്ലോ നമ്മൾ അതിന്റെ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന ഒരു പച്ചമര്ന്നൊക്കെ ഉണ്ടല്ലോ എന്താ ഇതിന് പറയല് എന്തോ ഒരു കാ ആ അതേ ഓ പെരും കൈ രാവിലെ അത് വെറും വയറ്റില് കുടിക്കണം അതൊരു ര നാല്സം അങ്ങനെയൊക്കെ ചെയ്തേല് പിന്നെ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് മരുന്നേന്നെ കുടിച്ചത്. അത് രണ്ടു മാസത്തോളം അപ്പ തന്നെ അനിയത്തിക്കുണ്ടായി
തന്നെ പിന്നെ ചിക്കനൊന്നും കഴിക്കാൻ പാടി ല്ലാന്ന് പറയും ചിക്കൻക് ആ ആ അതൊക്കെ ഭയങ്കരയിട്ടാണല്ലോ ചിക്കൻ ഒരു വർഷം വരെ കഴി രുത് അങ്ങനൊക്കെ പറയും
ആ ഒരു വർഷോ ഞാനൊക്കെ ഇത് കയ്യാൻ കാത്ത്ക്കേനി ചിക്കന് കൊതിയായിനി സത്യം പർഞ്ഞാല് ചിക്കനും മീനിനൊക്കെ എന്നിട്ടുമ്മച്ചി പറയും
ച്ചാല് ഭയങ്കര ഡെയ്ഞ്ചറാണർഞ്ഞാണ്ടേ
ഏതല്ലോ അങ്ങനെ ഒന്നും ആവാത്ക്കട്ടെ മ മഞ്ഞപ്പിത്തക്കണ് മഞ്ഞപ്പിത്തം ഇവിടൊക്കെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുല്ല ഹെൽത്തിൻ്റെ ആൾക്കാരിങ്ങനെ ഇടയ്ക്ക് വന്നോക്കും
ആഹ് ഇവിടെ അടുത്ത വീട്ടില് അടുത്ത വീട്ടിത്തെ ഓൾ ഓളെ കുട്ടികൾക്ക് ഇണ്ടായിനു ന്നിട്ട് ഓള് ഇങ്ങനെ പറയിന്ന കേട്ട്ക്കണ് ഓൾക്കൊരു കല്യാണണ്ടെയിനു അപ്പോ കല്യാണം കയ്ഞ്ഞീഞ്ഞേഷ് ശേഷാണ് ഇങ്ങനെ ശർദ്ദിം ആഹ് ആഹ് കല്യാണത്തിൻ്റെ രണ്ട് മൂന്ന് സങ്ങനെ അടീച്ച് കല്യാണൊക്കെ ആയപ്പോ ആ ഫുഡിൻ്റെ പ്രശ്നാണോന്ന് ചാര്ചാണ്ട് ഓളങ്ങനെ നിന്നു ഇപ്പൊ രണ്ട് മൂന്നിസൊക്കെ ബിരിയാണിക്കെ ക്ക് കയികുമ്പ
അതെ അതെ ആ അങ്ങനെണ്ടാകും ഞാനിപ്പോ ഇന്നലെ ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ട് ആവോന്നുള്ള രീതിക്കാ നിക്കണത് പിന്നെന്താറിയോ വീട്ടില് ന്നലെ അനിയത്തി പിന്നെ എങ്കേജ്മെൻ്റ് ഇണ്ടായിന് അപ്പോ ആ ഫുഡും അങ്ങനെ ഈ കാലാവസ്ഥ തന്നെ ശരിയല്ലല്ലോ കൊറേ വെയില് മഴ അപ്പൊ പിന്നെ അത് കൊണ്ടാണോന്നു വിചാരിച്ച് ഏതായാലും ഒന്നു കാണിച്ചു നോക്കണം. ഇതൊക്കെ ഇങ്ങള് പറഞ്ഞപ്പോളാ ഞാനത്ര
ആഹ് ആഹ് എന്തായാലും കാണിച്ചോക്ക് കൊണ്ടീ ങ്ങേ
തേ തലവേദന നല്ലപോലെ ഇണ്ടാവും ന്ന് പറഞ്ഞ്
ആഹ് തലവേദനയും ഉണ്ടാകും ഉം ഉം അങ്ങനെ പിന്നെ ഓള് കാണിച്ച് അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ട ട്ടെന്നാലോ നമുക്കൊന്നു ടെസ്റ്റ് ചെയ്തൊക്കാ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോ മഞ്ഞപ്പിത്താന്നു പറഞ്ഞു ഓൾടത് തുടക്കായതുകൊണ്ട്ട്ടാ വേഗം അറിഞ്ഞേ പിന്നെ കുട്ട്യാളല്ലേ കുട്ട്യോളൊന്നും ഭക്ഷണക്കെ കഴി
പെട്ടന്നാ പെട്ടന്ന് ആഹ് അതെ അതൊക്കെയാണ്‌ ബുദ്ധിമുട്ട് മക്കൾ ക്ക നമ്മക്ക്ന്നെ നിയന്ത്രിക്കാൻ പറ്റണില്ലാ ചെലപ്പോ പിന്നെ മക്കളെ പറയണോ വേറെ ഒന്നും ഉപ്പിടാതെ കഞ്ഞിവെള്ളവും ആ കഞ്ഞി കുടിച്ച് മക്കൾക്ക് എന്താവാനാ.
ആ ഓൾ പറ ർണ്ട് കഞ്ഞി ഒക്കെ കുടിക്കണങ്കി കുട്ട്യാൾക്ക് മുട്ടെ അല്ലെ അലെമുൽ
ആഹ് അത് വേണ്ടേ ആഹ് പിന്നെ
ഒന്നും പറ്റൂലെ പിന്നെ ഡോക്ട്ടേഴ്‌സ് ഒക്കെ ഓ ഉപ്പിടാണ്ട കുടിക്കണന്നൊക്കെ പറ പറയ്ണ് ഉപ്പ്‌ നല്ല പോലെ ഇടരുത് പക്ഷെ കൊറച്ചല വ്ശ്യയല പണ്ടൊക്കെ ന്ന് പറഞ്ഞാ ഉപ്പ്‌ തീരെ ഉപയോഗിക്കാതെ അങ്ങനെ കൊടു ക്കണണ്ടയ്ൻ ഇപ്പൊ ഡോക്ടേയ്സ് പറന് പറയാ അങ്ങനെ ഉപ്പിട ടാതെ നിക്കണ്ട ആവിശ്യല്ല ഉപ്പ് കൊറച്ചൊക്കെ അത്യാവിശ്യത്തിന് ഇടാ നിങ്ങള് പൊരിച്ച തരം പൊരികളാ ക്കയാ പൊരി ച്ചെമീൻ അങ്ങനത്തൊക്കെ ഒഴിവാക്കാ ഹേ അതൊക്കേണ് ഒഴിവാക്കേണ്ടത് അല്ലാതെ നിങ്ങള് പള്ളിന്റെ എടുത്താ
ആഹ് ആഹ്
യെ അപ്പൊ അങ്ങനെ നല്ല നല്ല നിങ്ങൾ അങ്ങൻത്തെ കാര്യങ്ങൾ ശ്രദ്ദിച്ചാമതി പിന്നെ നല്ല വെള്ളം കുടിച്ചൊട്ക്ക ഒരു ദിവസം ഇത്ര വെള്ളം കുടിക്കണന്നാ മഞ്ഞപിത്ത
ഔ വെള്ളം നല്ലോണ കുടിക്കണലേ
ആഹ് നല്ല കുഴിച്ചിട കുടിക്കണം കുപ്പി കൊണ്ടങ്ങനെ നടന്നാമതി ആ ആ അതെ എന്തേ ഇന്നിട്ട് ഫുഡ് ഒക്കെ ഇണ്ടാക്കി
ഫുഡ്‌ ഞാൻ മക്കൾ സ്കൂൾക്ക് പോണേന്റെ മുൻപ് ഇണ്ടാക്കിയതാണ് ഫുഡൊക്കെ പിന്നെ ഇണ്ടാക്കീട്ടില്ല അപാണ്ട് ആ ഓല്ക് അതെല്ലാം വേണം
ആഹ് സ്നാക്സും ഉച്ചേക്കും ഒക്കെ വേണല്ലേ
എല്ലും വേണം ഹ് ഹ് അപ്പങ്ങനെ ഇ ണ്ടാക്കിയേ തേര് ന്നു ഫുഡ്
ആ വണ്ടീലാ പോവാറ് മക്കള് അട്ത്താണോ അതെ വണ്ടീല് അഹ ആ ഒ ഇപ്പൊറ്റക്കാവോ
ആ പ എല്ലാ എന്ത് പറ്ഞ്ഞെ
അപ്പൊ ഒറ്റക്കാവോ വീട്ടില് ഒറ്റെങ്ങന്നെള്ളു ഇപ്പൊ
പോയി ആ ആ ഒറ്റക്കാവുണ് ആ ഉം അടുത്തന്നേണ് അടുത്തന്നേണ് വീട് തറവാടടു
ആ ഓക്കേ ആ തറവാടൊക്കാടുതന്നെണല്ലേ ആ അതെ വേറെപ്പൊ ഒന്നും താണെന്ന്
ആ ആ ആ
ചെയ്യൂണ്ടോ
ഓ ഇല്ല്യല്ല ഇല്ല ഇല്ല്യ മ്മ് ഒ ഒന്നൂല്ല അയ്ന് പിന്നെ കുട്യേളില് പിന്നെ കുട്ട്യോ ള് വന്ന സമയുല്ല്യ ഒന്ന് പിന്നെ
ത്താ സമയമില്ല മിസ്സ്‌ കോൾ തൊർന്നാല് നമ്മള് രാവിലെ പണ്യ പിന്നോകൊർച്ചു ഈ ഒരു ടൈമിലൊക്കൊരു ഗ്യാപ് കിട്ടും ഇനീപ്പോ ഈവെനിങ്ങായ മക്കള് വരാനായി പിന്നെ അവരെ കാര്യങ്ങള് അ അങ്ങനെ ക്ക് അതെ പാട്ടൊക്കെഷ് ട്ടാണോ എങ്ങനെ ചെടികളൊക് ക്കൊണ്ടോ വീട്ടിലൊക്കെ
ആ അതൊക്കെഷ്ടാണ് ണ്ടാക്കാനും അതൊക്കെഷ്ടാണ് ആ ആ അല്ല ആ ഇഷ്ടാണ് അല്ലാ പിന്നെ എന്താ എന്താണ്ടാക്കിയെ ഫുഡോക്കെ
ഇന്ന്പ്പൊ ഞാന് ഫിഷ് ഫിഷ്ണ്ട് ഫിഷ്ക ണ്ട് നല്ല മത്തിണ്ട് മത്തി മത്തി പൊരിച്ചിട്ട് ണ്ട് ആ ആ കിട്ടാറുണ്ട് പക്ഷെ നല്ല വെലേണ് കിലോന് നാന്നൂറോക്കേണ്ട് പ ചിക്കെന്നെ
ആ അതന്നെ ന്നബടെന്ന് കൊണ്ട്രാതോ ന്ന്ണ്‌
ആഹാ താവും അയെന്താഞാന്തന്നെ ഇന്റെന്നെ ഞാന്തന്നെ വാങ്ങാ ഹസ്ബന്റ് പ്പൊ നാട്ടിലില്ലാത്തത് കൊണ്ടെന്നെ അയെ അപ്പൊയ് നമുക്കറിയാലോ എത് ദശ വെലകളൊക്കെ സാധനങ്ങളൊക്കെ കെറെക്കാര് അപ്പം അതില് മുന്നിലുടെ കുടിസിലിങ്ങനെ പോവും അപ്പം ഞാൻ ചോദിച്ചു രണ്ട് ദിവസം മുന്നേ ഇന്ന ചിക്കനായിരുന്നോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലെ ബ്രോസ്‌റ്റ് അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഇന്ന് ഞാന് മിന് പനി അണ്ട് എട ഇന്നലെ വരുകയാണെ എടക് ഇതില് അല്ലേല് സുഖയില്ല
ആ ശരിയാണ് ഉം ചോറ് കഴിക്കണെങ്കില് അങ്ങനെ എന്തെങ്കില് ഒക്കെ ഒന്ന് വേണണുല്ലെ?
ആ അങ്ങനെ എന്നെങ്കിലും വേണം അതാണ് രസം അല്ലെങ്കില് പിന്നെ അങ്ങനെ ശീലം കെഴപ്പയില്ലട്ടോ ഇപ്പന്ന് ഇലകറികൾ ഒക്കെ ങ്ങ ങ്ങെ ഇപ്പ ഒന്നു ഇപ്പം ഈ മഴ ആയത് കൊണ്ട് തന്നെ ഇപ്പം ഇടുക്കാനും വയ്യ ഇവിടെ ഉണ്ട് അടുത്ത് മുരിങ്ങകട പക്ഷെ മഞ്ഞയില ആയേക്ക് ഒ എന്നിയി മഴ പെയ്തിട്ട്
ഉം ഇവിടെ അതെന്നുമില്ല അങ്ങനെത്തെ അതന്നുയില്ല
ആ മുരി ആ പച്ച ആ ഇല്ലെ ചിലത് തിളങ്ങിപ്പോ ആ മര പിന്നെ പ്രശ്ന എന്താണെന്ന് അറിയില്ല ചിലത് തളിർത്തയില ആവുമല്ലോ മഴ ഇപ്പ പെയ്തല്ലോ നല്ല തളിർത്തയില ഹലോ പക്ഷെ ഇത് ഇങ്ങനെ ആ ചില മഞ്ഞകളറ്
ഉം ഈ ചെലെ സ തുണ്ടല്ലോ അതെ പോലെ എന്താണ് ഈ പ്ര പ്രഷറക്കെ ഉള്ള ആൾകാർക്ക് ഒക്കെ ഏ വെച്ചാല് സമയത്ത ഒന്ന് ങ്ങകഴിക്കാൻ പാടില്ലല്ലോ അങ്ങനെ യെക്കെ പറയുന്നത് കേക്കാം.
ആണോ
ആ ചില സമയത്ത്
അതേ അത് മു അത് ശരിയ മുരിങ്ങ ആ എല്ലാ ടൈയിമിലും എന്തൊക്കെയാണ് മുന്നിൽ അങ്ങനെ പറയാറ്ണ്ട് പിന്നെ മുരിങ്ങ കയിച്ചാല് എന്തേലു ഒക്കെ ഇതുണ്ടാവും അങ്ങനൊക്കെ പറയാറ്
ആഹ് പക്ഷെ ഞാനതൊന്നും നോക്കാറന്നെല്ല ഇൻക്ക് എടക്ക് എപ്പഴാ അമ് ക്ക് പിന്നെ എളുപ്പം ത്തിൽ കാ എളുപ്പ ഇണ്ടാക്കാൻ പറ്റ്ണത് അതല്ലേ അഅ്ഇട്ത്തൊട്ന്ന് അതാ ഇണ്ടാക്കാന്നല്ലാണ്ടെ എൻക്കയ്ന് ടൈമും കാര്യേന്നും ഞാൻ ആഹ് ആഹ് അതന്നെ താളിപ്പൊക്കെ ഉച്ചക്ക് ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ് മുരിങ്ങ താളിച്ചതും മീൻ പൊരിച്ചതൊക്കെ ഇണ്ടങ്കിലൊക
അതെ നമ്മള കുറുവ മറ്റെ അരിയും വേണം നമ്മളെ താളനര് രിണ്ടല്ലോ അയിലേക്ക് ഈ ചോ അത് പാരാ ന്നട്ട് എന്തെങ്കിലും പൊരിച്ചത് ഏ ഒന്നെങ്കി ചിക്കം അല്ലെയോ ഒണക്കല് പൊരിച്ചതായാലും മതി അടിപൊളിയാ അച്ചാറൊക്കെ കൂട്ടി താളിപ്പില് ആഹ് ക്കേ ശരി എന്നാല് ഓക്കെ ശരി